ഹലോ ആഹ്
ഹലോ ട്ടിരിക്കുന്നു പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങള് വേറെ
വേറെ മക്കക്കൊക്കെ ആഹ് കുക്കിംഗ് ഇഷ്ടം ആണ് ഇഷ്ടണുവച്ച ന്ന ഞമ്മക്ക്
ചെയ്തല്ലേ പറ്റു
ആഹ് ചെയ്തല്ലേ പറ്റ് പറ്റുള്ളൂ ഇഷ്ടം ഇല്ലാന്നിട്ടും കാര്യം ഇല്ലല്ലോ അപ്പൊ ങ്ങ്ട് ഇഷ്ടം ആവുവ
ആഹ് നമ്മള് അങ്ങനെ ഇഷ്ടത്തോടെ ചെയ്താൽ അത് ഒരു ഭാരം ആയിട്ട് തോന്നാത്തില്ല
ആഹ് അതെ നമ്മള് ഇഷ്ടത്തോടെ ചെയ്യും
ചെയ്യണം എന്ന് വിചാരിച്ചു ചെയ്ത അതൊരു
ആഹ് പണി ആയിരിക്കും നമ്മള് ഇഷ്ടത്തോടെ നമ്മള് ചെയ്യാറുണ്ട് ന്ന് വച്ചാല് ആഹ്
ഉം സ്പെഷ്യൽ ഒക്കെ ഇന്ന് എന്തൊക്കെ ഉണ്ടാക്കും സ്പെഷ്യല്
സ്പെഷ്യല് ബിരിയാണി വെക്കും മന്തി ഉണ്ടാക്കും പിന്നെ ബീഫ്, ഫ്രൈ ഒക്കെ ഉണ്ടാക്കും
നമ്മള് നമ്മളെ ഫുഡ്‌ നമ്മളങ്ങനെ നോൺവെജ് ബീഫ് ഉം അങ്ങനെ ഒന്നും കഴി കഴിക്കും വീട്ടിൽ ഒന്നും അങ്ങനെ വയ്ക്കാറില്ല ഹസ്ബൻഡ് ഉം മോൻ കഴിക്കും മോനിഷ്ടമാ മോളും അമ്മേം ഒന്നും കഴിയ്ക്കത്തില്ല വല്ലപ്പോഴും എങ്ങാണം വേടിക്കും
ചിക്കന് പിന്നെ കുട്ടികൾക്ക് മടുപ്പുണ്ടാവില്ല
ആ വേടിക്കും ചിക്കൻ ഇഷ്ടവാ എന്നാലും നമുക്ക് ചിക്കൻ ഒക്കെ ഒരു ദിവസം കഴിച് ച്ച് പിറ്റേന്നുടെ കഴി യ്ക്കാം പിന്നെ രണ്ട് പിറ്റേന്ന് വലിയ പാടാ ഒരു ദിവസം ഇഷ്ടത്തോടെ കഴി ആഹ് അത്രേ ഉള്ള് അതാണ് നമ്മള് ഇന്ന് പായസം ഒക്കെ വെറൈറ്റി പായസം ഒ
പായസം ഒക്കെ ഉണ്ടാക്കുമോ ഞാ ഇപ്പം ഈയിടെ ഒരു പായസം ഉണ്ടാകാൻ ഞാൻ ഞാൻ പറഞ്ഞു ന്റെ ഉമ്മാനോട് ഞാൻ പഠിച്ചു പായസം ഉണ്ടാക്കാന് ഇപ്പോ ഞാനിനി ഉണ്ടാക്കും ന്ന് പറഞ്ഞു
ആഹ്
അപ്പൊ ഞാൻ ഇതുവരെ ഉണ്ടാക്കി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പെരുന്നാക്ക് ചെറുപ്പ പരിപ്പന്നെ ഉണ്ടാക്കിന്ന് അപ്പൊ അത് പാളി അത് പാളി പോയി കാരണം ഞാൻ കുക്കർ ഇടാതെ നിൽക്കട്ടെ ന്ന് വിചാരിച്ച് ഞാന് അടുപ്പത്തന്നെ വെ ആ ചെമ്പിലി വെക്കാന്നൊക്കെ വിചാരിച്ചിരുന്നു അപ്പോ പിന്നെ എനിക്ക് നേരത്തിന് സമയത്തിന് സ സാഹചര്യം അനുസരിച്ച് ഞാന് പിന്നെ കുക്കറിലിട്ടുംഅപ്പൊ അതങ്ങോട്ട് പിന്നെ കുക്കറില് ഇട്ട് ഏത് സാധനം കിട്ടും ഇതാവൂല്ലോ പക്ഷെ ആ ഒരു അടുപ്പത്ത് വെക്കുന്ന ഒരു ഇത് കിട്ടൂലല്ലോ
ആഹ് നമ്മള് ഈ പായസമൊക്കെ വെക്കുമ്പോഴേ ഉം
ആ
പിന്നെ ശെരിയായില്ലേ അത്
ആ ശരിയായി അപ്പൊ ഞാന് അത് മേവിച്ചു പിന്നെ ശർക്കര പാർന്നു പിന്നെ പാലും പറഞ്ഞു പക്ഷെ എങ്ങനെ ആ ഒരു കഷ്ടംങ്ങട്ട ശെരിയാണില്ല പിന്നെ കൊഴപ്പില്ല അങ്ങനെ കുടി ച്ചു കഴിഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു പിന്നെ അപ്പൊ ഞാനിപ്പം ഞാൻറിഞ്ഞു ഞാാന് വേറൊരു സേമിയുണ്ടല്ലോ സേമ്യം സാബോനരി ഞാൻ നല്ല രീതിയിൽ പായസം ഉണ്ടാക്ക പഠിച്ചു ഞാൻ ഒരൂസം ഉണ്ടാക്കുംന്ന് പറഞ്ഞു ഞാനെന്റെ ഉമ്മാനോട് അപ്പൊ ഞാൻ പഠിച്ചെറഞ്ഞാങ്ങൂട്ട്
യൂട്യൂബിൽ നോക്കിങ്ങ് ചെയ്താൽ മതി
ചെയ്തു കാര ക്യാൻ സേമിയ ഉണ്ടാക്കിയാണ്ട് ആദ്യസേമി വായസം നല്ല ആ കറക് ഇഷ്ടായി കണ്ടിട്ട് നല്ലൊരു ഇഷ്ടായി എനിക്ക് അ ഞാൻ നാളെ എന്റെ മുഖത്ത് തേച്ച് ന്റെ വീട്ടില് കുടിച്ച് അവ പെരുന്നാാക്ക അവവിടെ അതായിരുന്നു ഭയങ്കര ടെൻഷനിലാണ്
ഓ എല്ലാർക്കും ഭയങ്കര ഇഷ്ടവായല്ലേ
നിങ്ങൾക്കറിയണ്ട
ആഹ് നമ്മളതൊക്കെ ഉണ്ടാക്കും സേമിയ അടപ്രദമൻ നമുക്ക് ഓണത്തിനൊക്കെ പായസക്കെ മസ്റ്റാണ്
ആഅതെ അപ്പ നമ്മൾ ഉണ്ടാക്കുലേ
ഓരോ ഓണത്തിനും ഒരേ ഒരേ ഓരോന് ഉണ്ടാക്കും പിന്നെ കടലപ്രഥമം വെക്കും കടല കടലപ്പരിപ്പ് അറിഞ്ഞുടെ
കടലപ്പരിപ്പ് ആ നമ്മളെ കൊടിച്ചിട്ടില്ല
കുടിച്ചിട്ടില്ലല്ലേ നമ്മുടെ ഇവിടെക്കെ കല്യാണത്തിനൊക്കെ കടല പരിപ്പ് കടലപ്രഥമം കാണും
ആ
അ നമ്മുടെയൊക്കെ കല്യാണത്തിന് മൂന്ന് നാല് പായസമൊക്കെ കാണും ഒരു അടപ്രദമൻ കാണും ഒരു സേമിയകാണും പിന്നെ കടല കടല മൂന്നെണ്ണം എന്തായാലും കാണും ചില ഇടത്ത് നാലെണ്ണം ഒരു ക്യാരറ്റ് പായസം അങ്ങനെയൊക്കെ
അതൊക്കെ ഇതാണ്ല്ലേ രസാണ് അപ്പം എങ്ങനെയാണങ്കി നമ്മളെ ഓഡിറ്റൊരിയത്ത്ക്ക് പൊയാണ് പായസായി നിക്കൂല ഓരോന്നായിട്ട് അങ്ങനെ ഇണ്ട അ അല്ലെ ഇപ്പം കല്യാണം ത്തിന് പോയാൽ പല തരയാണല്ലോന്ന് പറയാം
കല്യാണ ഇപ്പ കല്യാണല്ലാം ഓഡിറ്റോറിയത്തി വച്ചും
ആ
കൺവെൻഷൻ സെന്ററിൽ വെച്ച് ഒക്കെ നടത്തുന്നെ
അതെ
അ ഇപ്പ കല്യാണങ്ങളൊക്കെന്ന് പറഞ്ഞാ പണ്ടത്തങ്ങളൊക്കെല്ല എല്ലാം ഭയങ്കര ഗ്രാൻഡായിട്ടല്ലേ നടത്തുന്നത് എല്ലാരും ഉ ആ ഭക്ഷ ടൊക്കെ മൂന്നും നാലും പായസമൊക്കെ അത്രയൊന്നും ആളുകൾ കുടിക്കത്തില്ല പിന്നെങ്ങ് വെക്കുന്നതാ അത്രയൊക്കെങ്ങ്
ആ എത്രയാ ചോറായാൽതന്നെ ചോറയാൽ തെക്കെ പിന്നെ പലതരം ആണല്ലോ
നമ്മള് സദ്യ ഏറ്റവും അവസാനമാണ് പായസം കുടിക്കുന്നത് ചോറും എല്ലാം കഴിച്ച ഏറ്റവും അവസാനം ഒരു പായസം ഒക്കെ രണ്ട് പായസമൊക്കെ ആകുമ്പോഴത്തേനും മടുക്കും എന്നാലും മൂന്നും നാലും പായസൊക്കെ കൊണ്ടുവരും നമ്മുക്ക് നമ്മുടെ ഇവിട ത്തേക്ക്‌ ഒരു പ്രധാനാണ് ബോളിയും പായസൊ ഈ സേമിയ പായസൊ അയ്ൻ്റെ കൂടെ ബോളിയും കാണും
ആഹ്
ആഹ് അത് നമ്മുടെ നാട്ടിലൊരു ഏഹ്
ഇപ് ആഹ് അതന്നെ ഇപ്പതൊക്കെ അങ്ങനേണ് ഭക്ഷണത്തിന്റെ കാര്യത്തില് പലത് തരായ് റ്റംസാ ഇവടെ കല്യാണത്തിന് അതാണ് അവിടെ അയിലേറെണ്ടാക്കണം അങ്ങനെയാണ്
എന്താ ആഹ് നമുക്ക് ബോളിയും പാ ബോളിയും സേമിയും കല്യാണത്തിന് എല്ലാ കല്യാണത്തിന് എല്ലാ നമ്മുടെ കല്യാണത്തിന് കാണും അതെ ഉം എനിക്ക് അത്ര ഇഷ്ടല്ല പക്ഷെ നമ്മുടെ വീട്ടുകാർക്കൊക്കെ എല്ലാർക്കും ഭയങ്കര ഇഷ്ട ഭയങ്കര മധുരം എനിക്ക്‌ ഇഷ്ടല്ല ബോളി മധുരം കാണും ഈ പായസത്തിന് മധുരം കാണും.
അത ഒ മടുപ്പാലേ?
അതിനകത്ത് മിക്സ് ചെയ്ത് കഴിക്കും.
ആഹ
നമ്മൾ പഴ പ്രഥമം അടപ്രദവും തന്നെ കഴിക്കുന്നത് അതിന്റെ കൂടെ പഴവും കൂടെ ചേർത്താ ചിലവര് പപ്പടവും കൂടെ ചേർക്ക
ആഹ ശരി
ആഹ
പിന്നെ യാത്ര ക ണ്ടാ പോകാനുണ്ട അവ
ആഹ യാത്രയൊക്കെ പോവാറുണ്ട്.
ആഹ്
വെക്കേഷനക്കെ നമ്മള് പോയര്ന്ന്.
ആഹ ഈ സ്ഥലങ്ങളതൊക്കെ.
കൊടക്കനാല് പോയി. മധുര ആഹ മധുര ആഹ കൊടയക്കനാൽ ആഹ പൊന്മുടി പോയി.
ആഹാ
പൊന്മുടി
മക്കൾക്കൊക്കെ ഇഷ്ടമായിരിക്കല്ലോ?
ആ യാത്ര പോകാൻ എല്ലാർക്കും ഇഷ്ട്ടാ നിങ്ങൾ പോകാറുണ്ടോ യാത്ര
ആ നമ്മളും പോവാറുണ്ട് നി ചെറി സ്ഥലത്ത്ക്കൊക്കെ പോവാറുള്ളു ആദ്യം വയനാട് മൂന്നാർ
ആ വയനാട് വയനാട് നല്ല രസ ഞാൻ പോയി ട്ടില്ല എൻ്റെ മോൾ വയനാട് ടൂറിനു പോയി കോഴിക്കോട് വയനാട് ഒക്കെ പോയത് ഞാൻ വയനാട് ഒന്നും പോയിട്ടില്ല
ആ വയനാട് ചൊരം അവിടെ ഒക്കെ രസാണ് പിന്നെ തേയിലതോട്ടും അതൊക്കെ കാണാ കാഴ്ചകളാണ് രസം
ആ വയനാട് കാണാൻ രസവാണ് പോകുന്ന വഴിയേ കാഴ്ചകൾ രസ വാന്ന് പറഞ്ഞ് വയനാട് ചുരം ഒക്കെ കേറി പോയെന്ന് പറഞ്ഞു കോഴിക്കോടും പോയിട്ട് വന്ന് കോഴിക്കോട് പോയിട്ട് വന്ന് പറഞ്ഞു നല്ല രസാന്ന് കോഴിക്കോട് നല്ലെ ഇഷ്ട്ടവാന്ന് കോഴിക്കോട് ബീച്ചില്
രസാ ഉം നമുക്ക് സമയം പക്ഷെ മക്കളീം കൊണ്ടുപോകുമ്പോ നല്ലോം ശ്രദ്ധിക്കണം ബീച്ചിൽ ഒക്കെ നമ്മക്ക് പോകുമ്പളെ ആ മക്കളെ പിന്നെ ആ മക്കളെ പിന്നെ ഇങ്ങട്ട് അല്ല ഞമ്മൾ ബീച്ചിൽ ഒക്കെ പോകുമ്പോ കുട്ടികളെ നല്ലോം ശ്രദ്ധിക്കണം എവിടേക്ക് പോകാണേലും ശ്രദ്ധിക്കണം ഇപ്പൊ ഈ എടത്ത് ഞങ്ങളെ ഇവടെ ഒരു മോന് നാല് മൂന്നു വയസ്സായിട്ടൊള്ളു ഇവടെ ഫാമിലി എല്ലാരും ഒര് വെക്കേഷൻല് ടൂർ പോയതായിരുന്നു വെ വക്കേഷനിൽ അല്ല പെരുന്നാളിന്റെ പിറ്റേന്ന്
ഓഹൊഹൊ
ട്ട് പിന്നെ വെക്കേഷൻ മക്കൾ അവിടെ ഓൽ ഇവടെ മം ഇത് എടുത്തായിരുന്നു റൂ പിന്നെ റിസോർട് ഇട്ത്ത് അവിടെ നിന്നിരുന്നു
ഓഹൊഹൊ
ഇന്നട്ട് അവിടെ സ്വിമ്മിംഗ് പൂളും ഇതൊക്കെ ഇണ്ടാവല്ലോ മക്കക്ക് കളി ക്കാനൊക്കെ അതൊക്കെ കളിച്ച് അവര് കറങ്ങി അതൊക്കെ കയിഞ്ഞ് അവർ കറങ്ങി വന്നു കറങ്ങി വന്നു അപ്പൊ കറങ്ങി വന്നപ്പം പിന്നെ ഒക്കെ എല്ലാരും അവിടെ ഒക്കെ നീന്തി കൊറേ നേരം നീന്തി ഒക്കെ പോന്ന് ഇന്നട്ട് അ പ്പൊ വന്നോക്കിയേപ്പം പിന്നെ പിന്നെ അത് കയിഞ്ഞ് അവർ ഡ്രസ്സ്‌ മാറ്റട്ടെ വെച്ചാണ്ട് അവർ മാറ്റി ഏതായാലും ന്നന നന്യല്ലോ അയിൽക്കൊക്കെ എറങ്ങുമ്പം ആ മക്കൾ ചെറിയ കു കുട്ടികളല്ലേ അപ്പം അവരൊപ്പം ഉമ്മമാരും ഇറങ്ങണ ഉമ്മമാര് ഇറങ്ങണോല്ലോ അപ്പം പിന്നെ അങ്ങനെ ആയിട്ട് അവര് മക്കളെയൊക്കെ കൊണ്ട് പോയി പിന്നെ പോവാൻ സമയം ആയപ്പോ അവര് കുട്ടികളെയൊക്കെ മാറ്റി കൊടുത്ത ചെറിയ മക്കൾ എല്ലാരും പറ അത് ഞാൻ ഫാമിലി അടക്കം പോവണെങ്കി എല്ലാരുണ്ടാവും അല്ലോ അപ്പൊ മാറ്റി കൊടുത്താ പിന്നെ ദാ ഇപ്പം അവരെ മാറ്റട്ടെന്ന് വിചരിച്ചാ അവര് അമ്മടെ മക്കളെ മാറ്റിട്ടാണല്ലോ അമ്മള് പിന്നെ മ്മാത ഡ്രസ്സ്‌ എല്ലാ മക്കളേ കാണാല്ലോ ഓരേ കുട്ടിനെ കാണാല്ലോ ഇപ്പം ഇങ്ങനെ കാണാല്ലോ അപ്പം പോയി ലോങ്ങ് ഇപ്പ പോയി നോക്കി വല്ലോടുത്തും അവിടെ ഇവിടെ എല്ലോടുത്തു നോക്കി അവ ഒന്നും കാണാനില്ല പിന്നെന്തെകുറച്ച് കയിഞ്ഞ പ്പം സിമ്മിംഗ് പുളിൽ പോയി അവിടെ ഒന്ന് ഉണ്ടോന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ചാണ് അപ്പം അവിടെ നോക്കിയപ്പം കൂട്ടിനങ്ങനെ കാല് അങ്ങനെ തടഞ്ഞ് ടങ്ങനേറങ്ങിയപ്പോൾ അപ്പൊ വെള്ളത്തിൽണ്ട് വെള്ളത്തിന് അപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ട് പോയി രക്ഷപെട്ടില്ല മരിച്ചു
അയ്യോടാ
ഞാൻ പറയു എങ്ങനയാ സങ്കടം ഒതു ഒന്ക്ക് അത് മതി ഉ ഇപ്പ മറക്കാമ്മകയുല്ലല്ലോ
മ്പഴേ ഡ്രസ് മാറൻ കേറുമ്പം വേറെരാളെ ഏപ്പിച്ച
ആഹ ഏൽപ്പിച്ചിട്ട് പോവണം പിന്നൊയല്ലേങ്കില് അവരൊക്കെ അത്ര വിചാരിച്ചിട്ടുണ്ടാവൂല്ല ഞാൻ പറയും എന്റെ മോളൊക്കെ അങ്ങനണ് ചെറിയ മോള് നമ്മളിവിടെ വെച്ച അവള് അവിടെ കാണൂല അവിടെ കാണും അങ്ങനെയാണ്
ആഹ അതാ കുഞ്ഞു മക്കളെ അങ്ങനെ എപ്പോഴും ശ്രദ്ധിക്കണം
ചെറിയ ചേർത്തിയാണ് ഈ പ്രാവശ്യം ഇപ്പൊ തലേ ദിവസം മോന് മരിച്ചു ആകെ ഒരു മോനല്ലേ ഉണ്ടായിരുന്നു
അയ്യോടാ കൊച്ചുകൊച്ച് ആയിരുന്നൊ
ഏ
പിന്നെ പിന്നെ അതൊരു സങ്കടവല്ലെ
ഏ പറയാനുണ്ടോ ആ അപ്പൊ ഫാമിലി ആദ്യം പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവര് പോയിട്ടില്ലായിരുന്നു അപ്പൊ വേറെന്തോ യി പിന്നെ അവര് ഈ മോനും ഈ ഉമ്മയും ബാപ്പിയും പിന്നെ ബൈക്ക മ്മ പോയതാണല്ലോ പുറെ വിതിയാണ് അപ്പൊ അവിടക്ക എത്തണം ആ സമയം അതാണ്
അയ്യോ
ഏ ആഹ് വല്ലാത്തൊരു മരണായി പോയി ആറേ ഇവിടെ എടുത്ത് ഞങ്ങളെ വീടിന്റ തന്നെ ഇടെ ഇലൊക്കെ ചങ്ങായി ആ ചങ്ങായിന്റ മോള എന്നാ ശരീട്ടാ
ഉം ശരി ശരി